ഹലോ
അ കേൾക്ക്ണ്ടോ
ആ കേ
ന്താ പരിപാടി കുളിയൊക്കെ കയിഞ്ഞോ
കുളിയൊക്കെ കയിഞ്ഞ് ഞാനിങ്ങനെ പാല്ലാവൂല്ല അവലും നട്സൊക്കെട്ടിട്ട് ഇങ്ങനെ കയിക്കാര്ന്ന്
ഉം എന്തൊക്കെയ ഇപ്പ കയിക്കല്
അങ്ങനെയൊന്നല്ല എല്ലതും കയിക്കും ചാ അനെ പ്രത്യേകിച്ചൊന്നുല്യാ പ്പങ്ങനെ കുളിയക്കെ കഴിഞ്ഞപ്പ ഇങ്ങ ഞാനിപ്പ് അവ്ടേ ഏ വെറുതെ ഇരിക്യല്ലേ അപ്പൊങ്ങനെ ഇണ്ടാക്കി കുടിച്ചതാ ഉം നീയെ അങ്ങനെ പോകുന്നു നീ എന്താ കഴിക്കല് എന്തയലും സ് ആ ഇപ്പം പൂതികളൊ കണ്ടോ
അങ്ങനെയൊന്നുല്യാ പിന്നെ എനിക്ക് ഇങ്ങനേ എന്താ ഒരോ ത്തിരെ ഇവിട അയൽവാസിളൊക്കെ ങ്ങനെ ഓരോന്ന് കൊട്ന്നെരും അ പൊ പിന്നെ ഉം
പസ്റ്റിലാകുമ്പം ഭയങ്കര ഇതായിരിക്കും അങ്ങനല്ലേട്ടോ എല്ലത്തിനും ഉണ്ടാവും ഉം ന്നാലും ഫസ്റ്റിത്തേന് കൊർ
ഉം അവരെക്കെന്തെൺ ണ്ടാവൂലേ കാറി ഉം ഇന്നെ ഇങ്ങനെ കെടക്കല്ലേ അങ്ങന ഓരോരുത്തര് വെരും അങ്ങനെ അങ്ങനെ പോണ്ട്
ആഹ് ഷേ ഇങ്ങനെ കെടക്കുംമ്പം ബോറടിക്കില്ലേ
നല്ല ബോറടിക്ക്ണ്ട്
ആ ഇനിയിപ്പോ കെട ഇങ്ങനെ ഈ പ് ഡെലിവറി വരെ ഇങ്ങനെ കെടന്നാല് പിന്നീ കെടത്തല്ലേ
അതന്നെ കെടത്തംതന്നെ ഉം എന്ക് വലത് സൈഡിലേക്ക് കെടക്കുമ്പ ങ്ങനെ ഈ കയ്യീന്റെ ഈ ഭാഗത്ത് ഭയങ്കര വേദനയാ എടത് വശ്ത്തേക്ക് കെടക്കുംമ്പോ അത്ര തന്നല്ല്യാ അൻക്ണ്ടോ അങ്ങനെയെക്കേ വേദനപൊറ
ആഹ് എനിക്ക് വലതുവശത്ത് കിടക്കുമ്പോ. നമ്മുടെ കാലും വയറും തമ്മിലുള്ള ആ ജോയിൻ ആവണ സ്ഥലത്ത്. ഭയങ്കര കൊളത്തി വലിക്കും അത്. ഭയങ്കര വേദനയാ അവൾ അതാണ് വേദന എടത്തോട്ട് കെട
നടക്കൂല ആഹ് ഓ അങ്ങനെ ആകുമ്പോ തോന്നണില്ലേ
ആ ഇ വ ആ എടതു വശത്തേക്കാണ് ചെരിഞ്ഞ് കെടക്കണ്ടേന്ന് പറയും പക്ഷെ ഇനിക്ക് കൂടുതൽ നമുക്കൊരു ഓരോരുത്തർക്കും ഓരോ ഇത് ഉണ്ടാവൊല്ലോ ക്കൊരു ആ അത് ഇനിക്ക് വൽ ഭാഗത്താ അപ് അപ്പോ ഞാൻ വലതു ഭാഗത്ത് കെടക്കാ ആഹ് കൂ കൂടുതൽ സമയം ഒ ഒറങ്ങണെങ്കിലൊക്കെ വലതു ഭാഗത്ത് കെടക്കണം പിന്നെ നമ്മള് ഇങ്ങനെ എണീറ്റ് ഓ മറ്റെ ഒരു പെട്ടെന്നാണ്ട് എണീക്കാനൊന്നും പറ്റൂലല്ലോ ചെരിഞ്ഞ് കെടന്ന് എണീ പിന്നെ മറ്റേ ക്ക് ഭാഗത്തേക്ക് പിന്നെ കെടക്കണല്ലോ ആ അല്ലാതെ പിന്നെ ഇങ്ങനെ റ്റ്
നേരെ നേരെ കെടന്നിട്ട് പിന്നെ തിരിഞ്ഞൂടെ
അതിൻക്കറില അങ്ങനെ കട ഞാൻ ൻക്ക് നേരെ രേ കെട് മലർന്ന് കെടക്കാൻ പാടില്ലാന്ന് പറയണ കേക്കാ ക്ഷെ ഞാൻ ഇത്രി സമയം ഏഹ്
നമ്മൾ ചെരിഞ്ഞ് കിടക്കാണെങ്കി ഇപ്പോ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാണെങ്കിലേ ന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ ഫുൾ ടൈം കെടക്കല്ലേ ഇൻക്കിത്ങ്ങനെണീറ്റ് അങ്ങട്ടും ഇങ്ങട്ടും കടക്കാൻ ബുദ്ധിമുട്ടാവൂല്ലേ
ആ എണീറ്റ് ഇരിക്കാ
എണീറ്റ് ആ എടതു വശത്തേക്കാണെങ്കി എടതു വശത്ത് നേരെ കെടക്കാ ഏഹ് ന്നിട്ട് പിന്നെ മെല്ലെ വലദത് വശത്തേക്ക് ചെരിഞ്ഞ് കെടക്കാന്നർഞ്ഞ് അങ്ങനെ പറ്റു
ആ അങ്ങനെ പറ്റ്വായ്രിക്കും ഇൻക്കറിയില്ല ഞാൻ അത് ഇപ്പൊക്കെ ഞാന് ശ് അങ്ങനെ ശ്രദ്ധിക്കൊന്നുല്ല ആദ്യമൊക്കെ ഞാന അങ്ങനെ ശ്രധിക്കില്ലായി എന്നാലുംനി എങ്ങനെ എനിക്കാതെ എനിക്ക് അങ്ങോട്ട് തിരിടക്കാൻ കഴിയല്ല
ഉം ഉ ഇപ്പൊ പ്പ അങ്ങനെ ശ്രദ്ധിച്ചിട്ടോ അതിപ്പോൊ ഒരു ഏഴൊക്കെ ആവുമ്പോ ശ്രദ്ധിച്ചാ പോര
ആഹ അങ്ങനെയൊക്കെ മതിയ ഒരു ആ ലാസ്റ്റ് ലാസ്റ്റിലെ ആ സമയത്ത് ാണെന്നാ പറയണ ഇപ്പൊ എന്താ പറയാനിക്ക് സമയം വരേ ഞാൻ മലർന്നിരുന്നു കടന്നിരുന്നത് സാധാരണ ഞാ മലർന്ന് ക്കാത്ത ആള പക്ഷ എനിക്ക് മലർന്ന അല്ലാതെിക്കാൻ കഴണില്ല പക്ഷെ ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കലുണ്ട് കാരണം നമുക്ക് വയറൊക്കെ കൂടി അതിന് വരികവാാണ് പിന്നെ മൂ്മെന്റും ഒക്കെ കൂടുതലായിട്ട് വരല്ലേ
ഉം ഉം എനിക്ക് ന അങ്ങനെ എല്ലാ ദിവസവും ണ്ടന്നള്ളൂ അല്ലാ അതെ ഭയങ്കരയിട്ട്ള്ളതൊന്നുമല്ല
ആ എന്ന്റെറത് ഭയങ്കരമാണ് ഞാൻ ചിലപ്പം വിചാരിക്കും ഞാൻപ്പം പ്രസവിക്കും വിചാരിക്കും അത്രയും എനിക്ക് മൂവ്മെന്റ് ഉണ്ട്
ആഹ
ആ ഓരോരുത്തർക്കും ഓരോതായിരിക്കും എപ്പഴാന്ന് വെച്ചാല് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല ോണം ഉണ്ട് അത് രാത്രി സമയത്തൊക്കെ നല്ല രീതിയിലുണ്ട് രാത്രി കിട കിടക്കാൻ പോയാ പിന്നെ പറയാം വേണ്ട കിടക്കാനേ കഴിൂല വയറൊക്കെ എന്തക്ക കോ ആവണാണ് വേറെ ഷേപ്പില്േ
ആവുമ്പോ ആണ് അങ്ങനെ തുടങ്ങുകന്നൊക്കെ പറയിലേ എനിപ്പ സമയത്ത് കഴിയാനായില്ലേ
ആഹ പക്ഷെ എനിക്ക് എന്താ പറയാ അന മൂവ്മെന്റ്സ് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു അത്യാവശ്യം പെട്ടെന്ന് തന്നെ എനിക്ക് ണ്ടായി പക്ഷെ ഇത്പ്പ നമുക്കിപ്പോ രണ്ട് ഡെലിവറി കഴിഞ്ഞില്ലേ അപ്പൊ ആ ഒരു സമയത്ത് ഇ ഇത്ര മൂമെന്റ്സ് ഉണ്ടായില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂ്മെന്റ്സ് ഇപ്പോൊ നമ്മളിപ്പോൊ ഒരു മക്കളിങ്ങനെ അളകൂലേ നല്ലോണ്ണം അളകൂല ഇപ്പം ഒരു ജനി ച്ചക്കു കുട്ടി അങ്ങനെ എളകു അത്രത്തോളം എളകുന്നുണ്ട് ഞാൻ വിചാരിക്കുഞ് അതിന്റെ ഉള്ളി കെടന്ന് ഇങ്ങനെ കുത്തി മറിയ്ണ്ടോന്നൊക്കെ വിചാരികൂലെ നമ്മള് തല കുത്തിങ്ങനെ അങ്ങോട്ട് ഇതാവൂല്ലേ അതൊക്കെ വിചാരി ക്കും ഞാന് എന്തൊക്കെ സംഭവന്ന് വിജാരി ആ അതുകൊണ്ട് മക്ക ക്ക് നല്ലോണം കാണാ ത് ഉം മോന് പറയും മോന്റെ അടുത്ത് ഇരിക്കുമ്പോ മോൻ നിങ്ങനെ വന്ന് തൊട്ടോക്കുമ്പോ മോൻ പറയും എന്നെ ഇഷ്ടില്ല്യ ഓഹ് നമുക്ക് അ ത്രങ്ങട്ട് ഓന് കിട്ടലില്ല. പക്ഷെ ഇപ്പൊ കൊറച്ചടേയിട്ട് ഇതെന്തോ വയർ എന്തൊക്കെ ഉമ്മച്ചിങ്ങ നെ വീ ർപ്പിടിനിണ്ടോ ശ്വാസം വിടണിണ്ടോ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഇല്ല ഞാനിങ്ങനെ ആ ഞാൻ അടങ്ങിയിരിക്ക്യേണ് എന്റെ വയർ അങ്ങനെ ആവണാണ് ആ ആപ്പോ അടങ്ങിയിരിക്ക് കുഞ്ഞാ അടങ്ങി യിരിക്ക് കുഞ്ഞാന്നൊക്കെ മോന് ഭയങ്കര ഇതാ
ആ ആ ഹ ഹ എന്തേയ്
അവന് ആൺകുട്ടീനെ പറ്റുള്ളൂ, ഓൻ പെൺകുട്ടികളോട് മുണ്ടൂല. ഓന്റെ ക്ലാസ്സിലൊക്കെ ഇള്ള കുട്ടികളെ ഒക്ക അമ്മള്, ഇപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ വൈഫും ആ മക്കളൊക്കെ ഇണ്ട്. അപ്പൊ നമ്മള് ഇവ ഇവളെ അറിയോന്നൊക്കെ ചോ ച്ചാല് മുഖത്ത്ക്ക് നോ കൂല കുട്ടി അങ്ങട് തിരിഞ്ഞിട്ട് ഉം ഇങ്ങനെക്കെ തലനോട് ഇങ്ങനെ ഉം ഇല്ല ഇല്ലാന്ന് ഇങ്ങനെ കാണിക്കും. ഭയങ്കര കൊറവാണ് ഉം പക്ഷെ പറയാൻ പ റ്റൂല ചെൽ പ്പൊ കൃഷ്ണനൊക്കെയാവും കൊറച്ച് കെയ്യുമ്പോ. അതെ ആ അതാണ് പറയാൻ പറ്റൂല പക്ഷെ മോക്ക് മോക്കങ്ങനെയല്ല മോക്ക് ഏതായാലും കൊയപ്പല്ല ദീദീ ന്ന് വിളിക്കണം കാരണം മോനോട് കുറേ ആയിട്ടോള് പറയിന്ണ്ട് ഇന്നൊന്ന് ദീദീ ന്ന് വിളിച്ചാളാ അങ്ങനെ പറയണ്ട് ഫ്രണ്ട്സ് ഇപ്പ ഫ്രണ്ട്സിന്റെ കുട്ട കുട്ടികളൊക്കെ ഇങ്ങട്ട് വരുമ്പോ എന്താ പറയാ ഓര് ദീദീന്നാ വിളിക്കാ പക്ഷെ ഇവനും ഓളും തമ്മിൽ അത്ര ഗ്യാപ്പില്ല ഒരേ ഏജ് പോലെ തോന്നാ അപ്പം ഓളറിം അന്റെ ദീദീ ന്ന് തന്നെ വിളി ക്കാൻ പറ്റില്ല അന്നെ മറ്റേ ചീത്ത പേരില്ലേ അതെ വിളിക്കാൻ പറ്റുള്ളൂന്ന് പറയും അങ്ങനെ ആ ഓളോട് പറയാ പക്ഷെ ഓന് ഓക്ക് ഭയങ്കര ഭയങ്കര കിറുവയണ പ്പോഓളപ്പളും ഓനെരു കുഞ്ഞു വാവമായിരിയാ നോ ക്കാ എന്തെലൊക്കെ സാധ ആ സാധനൊക്കെ കിട്ടിയാല് യ്യ് ട്ത്തോ അല്ലെങ്കി അൻക്കത് വേണോ അങ്ങനെ അങ്ങനെ ചോയിക്കും ഇവനെ ഇവളതുംപാടെ കി ട്ടുന്നുള്ളതാണ് കിട്ടില്ലെങ്കി ആ അങ്ങനെ ഓന്റെ ചിന്ത പക്ഷെ അങ്ങനെക്കെ പിന്നെ പിന്നെന്താണെന്നിട്ട്
അങ്ങനെ ഒരോ കാര്യങ്ങൾ അപ്പ ഞാൻങ്ങനെ ചോയി ക്കണംന്ന് വിചാരിക്കും എന്താണെന്നുള്ളത് എന്നുംങ്ങനെ ഇണ്ടാവും പ ക്ഷെ എന്താച്ചാല് ചെല സമയങ്ങളിൽ ആദ്യക്കെ ൻക്ക് നല്ലപോലെ ണ്ടായിനി
ആ പക്ഷെ എന്താ പറയാ ഇപ്പം ഇങ്ങനെ പറീലെ നമ്മള് ഒരു മധുരം ന്തേലും കഴിച്ചിട്ട് നമ്മൾങ്ങന യൂട്യൂബിലക്കെ നോ ക്കുമ്പോള്ള കാര്യട്ടോ എനിക്കല്ലതെ നമ്മളിപ്പോ ഡോക്ടർസിനോട് ച്ചോദിച്ചിട്ടൊന്നുല്യ മൂന്ന് മണിക്കൂറിനുള്ളില് ഏഹ് അനക്കം എത്ര പ്രാവശ്യം അനക്കം കിട്ടുന്ന്ണ്ട് അങ്ങനെ നോക്കാ അങ്ങനെക്കെ പറയല്ലോ
ഉം അല്ല കൗണ്ടയ്യാൻ അങ്ങനെയൊക്കെ പറ
ആ അങ്ങനെയൊക്കെ പറയണ കേൾക്കാ പക്ഷെ നമ്മള് എന്താ പറയാ മൂവ്മെന്റ്സ് തീരെയില്ല പക്ഷെ ചെല സമയത്ത് എനിക്കിപ്പോ ഈ സമയത്ത് ഇണ്ടായിരുന്നു കൊറച്ച് നല്ല അനക്കണ്ടാവും പിന്നെ ഇങ്ങനെ മ്മാരെ കല്ലു പോലെങ്ങനെ ആയി നിക്കാ ഒന്നുല്ലാതെ നമുക്ക് അതിന്റെള്ളൊരു അനുക്കുലതെ ഒരു ബാര് തൂ ഭാരംങ്ങട് കൂടിയ പോലെ തോന്നൂല്ലേ അങ്ങനെയാണോ ആഹ്
അങ്ങനെയൊന്നുല്ല്യ ഞാൻ അങ്ങനെ കെടക്കല്ലെ എനിക്കങ്ങനെ ഭാരം ഫീൽ ചെയ്യുന്നില്ലല്ലോ പ ഈ പറഞ്ഞ പോലെ വയറൊക്കെ നിറഞ്ഞ കണ പോലെ ഫിലെയലിണ്ട്
അതെ അല്ല അങ്ങനെയും ഫീൽ ചില സമയത്ത് കല്ല് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും വയറ് അതാ ഓരോ സമയത്ത് ഓരോ ആഹ് മാറ്റം ഉണ്ടാവയിരിക്കും അങ്ങനെ കൊറെ ഇപ്പൊ ആറാം മാസല്ലേ
ആഹ് ആറ് ആഹ്
അപ്പൊ പിന്നെ അതുകൊണ്ടായിരിക്കും ഇനിപ്പോ ഏ ഇനിയായിരിക്കും നല്ലോണ്ണം ഇത്ണ്ടാവുക പക്ഷെ ലാസ്റ്റ് ഒരു ഒമ്പതാം മാസൊക്കെ ആവുമ്പോ ചിലപ്പോ അനക്കങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും
കൊറയുല്ലേ ആന്താ അങ്ങനെ
അങ്ങനെ പറയണേക്കാ
സ്പേസ് ഇല്ലാത്തോണ്ടാ
ഉം പിന്നെ എനിക്കിപ്പോ അത്യാവശം നല്ല ഡിസ്റ്റൻസ് വന്നൊണ്ട് സത്യം പറഞ്ഞ അത്രങ്ങട് മറ്റതൊന്ന് ഓർ ഓർമ്മല്ല
ആഹ് ആഹ് ഇതെന്താന്ന് വോച്ചാല് ആ ചെിലപ്പോ അങ്ങന ഉണ്ടാവും ച ചില സമയത്ത് തീ പറഞ്ഞ പോലെ ഉരുണ്ട് മറയുന്ന ഫീലിങ്ങൊക്കെ ഉണ്ടാവും ചിലപ്പോ ചെറുതായിട്ടൊരു ഒരു ഒരു എന്താ പറയാ വേറൊരു ഫീൽ ഇണ്ടല്ലോ ആഹ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളതല്ല എന്നാലും ഒര്
ആഹ് ആഹ് അങ്ങനെയുള്ള ഒരു വയറഞ്ഞെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആവണ പോലെ തോന്നും അങ്ങനെ ആഹ പക്ഷെ നമക്ക് ഇപ്പോ സ്കാനിങ് ഒക്കെ ഇട്ക്കുമ്പോ ഇനിപ്പോ ഒന്നുല്ലാന്ന് അറ്യോ അങ്ങനെല്ല നമുക്ക് സ്കാനിങ് ഇട്ക്കുമ്പോ ഒരു നമുക്കൊരു സമാ ധാനാണല്ലോ. ഒന്നുമല്ലന്നറിയുമ്പോ അങ്ങനെ അപ്പൊ പിന്നെ എന്താ പറയാ കുഴപ്പൊന്നും ഉണ്ടാവില്ല അതിപ്പം ചോര് ഓരോ ഇതായിരിക്കും ഓരോ സമയത്ത് ഓരോ അതായിരിക്കും
ഉം പിന്നെ ഫസ്റ്റിലാവുമ്പോ നമുക്ക് ഒന്നും അങ്ങനെ അറി- അറില എന്നൊക്കെ പറയല്ലോ
ആ അതെ ബസ്സിലാകുമ്പോൾ പിന്നെ ഒന്നും അറിയില്ല നമുക്ക് ആദ്യയിട്ട് അനുഭവിക്കു- കെല്ലേ അതിപ്പേ ഇപ്പൊ ഡെലിവറി ആയാലും അങ്ങനെ ത - നേ ക്ക് ഒന്നും അറിയില്ല പക്ഷെ പിന്നെ- അപ്പം ഞാൻ വിചാരിക്കും ഫസ്റ്റില് ഞമ്മൾ ഇങ്ങനെ പറയല്ലോ ഡെലിവറി ഒക്കെ കഴിഞ്ഞല് ഓ ഇനിയിപ്പൾ ഞാൻ ആ പ്രസവിക്കാനേ വിചാരിച്ചില്ല അത്രയും ഞാൻ പെയിൻ സമ അനുഭവിച്ച എന്നൊക്കെ പറയും പക്ഷേ- എവിടെ രണ്ട കൊല്ലം കഴിയുമ്പോ- കും നമ്മള ആ വേദന മറക്കും നമ്മള് കുഞ്ഞിനെ കിട്ട- കാണുമ്പോ തന്നെ നമ്മൾ ആ വേദന മറക്കുല്ലോ
ആഹ് ആഹ്
പിന്നെ പിന്നെ എന്താണ് എന്നിട്ട് ചായയൊക്കെ കുടിച്ചോ
ചായ കുടിച്ചു ചായ കുടിക്കാന്ന് കൊറച്ച് ലേറ്റ് ആയി ആഹ് ആഹ് എണീക്കാൻ നേരം വൈകിതല്ല എണീക്കും ഞാൻ കിടക്കല്ലേ ഉമ്മ വന്ന് ഉണ്ടാക്കി തരും ഉമ്മാക്ക് ഭയങ്കര ക്ഷീണം ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയുലെ അപ്പോ ഉമ്മാക്ക് ആഹ് ഓ വേദനകളൊക്കെ കൂടിയിട്ടുണ്ട് ഊര് വേദന ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മവരാൻ കുറച്ച് കുറച്ചു ഒന്ന് ലേറ്റായി അപ്പൊ ഞാൻ അത് കഴിച്ചുട്ടോ അയിന്റെ മുന്നേ
ആഹ് പഴം എടുത്തു കഴിച്ചാല് നല്ലോണം വെയ്‌റ്റ്
കൂടോ വോ
ആ ആ പറേണ കേക്ക ഞാനും എടക്ക്ങ്ങനെ പഴം കയ്ചൊട്ക്കും
മ് പഴയ മുട്ടയൊക്കെ കഴിക്കലണ്ട്
ആ അങ്ങനെയൊക്കെ കഴിച്ചാ മതി ആ
പിന്നെ അങ്ങനെയൊക്കെ പിന്ന പിന്നെന്താന്നല്ലേ അങ്ങനെ എന്നാ പിന്നെന്താ ന്നാ ഓക്കെ
അതെ